ഹലോ
എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
അൽഹംദുലില്ലാഹ് റാഹത്തായി പോണ്
മയൊക്കെണ്ടൊ അവിടെ
മഴ ചെറുതായിട്ട് പെയ്യണ്ട് അവിടെ മഴണ്ടോ?
ആഹ് ഇവിടെയും തന്നെ ചെർതായിട്ട് ന്നാല് ഒരു മഴന്നേണ് ന്നാ നല്ല ഊക്കിലങ്ങ് പെയ്യ്ണൂല്ല ഇന്നലെ അങ്ങനെ പെയ്യ്ണുണ്ടായിന്നു ഇന്നലെ മുതല് മയന്നാണ്
ആഹ് ഇന്നലെ മുതല് നല്ല മഴേ
ആഹ് ഇന്നലൊക്കെ നല്ല മഴന്നേണ് ഇന്ന് അത്ര തന്നെല്ല എന്നാലും അപ്പൊ രാവിലെ ഒന്നുണ്ടായിന്നില്ല ട്ടിലിം ഇപ്പ ഇങ്ങനെണ്ട് ചാറീങ്കോണ്ട് ഇരിക്ക്‌ണിണ്ട്
ആഹ് ആഹ് ആഹ് ഇവിടേം അങ്ങനെ തന്നെ തണ്ക്കൂണ്ട്
ആഹ് മയ ഒന്ന് ചാറിയ തണുപ്പാണ് ല്ലേ ഉം ഇന്നിട്ടന്താ കുട്ട്യാളൊക്കെ കടന്നോ ഉറങ്ങ്യോ
ഇല്ല ഇല്ല പഠിയ്ക്കാണ്
ആഹ് ഇബടെയൊക്കെ പഠനൊക്കെ വേൻ കയ്യും നമ്മളെ നീച്ചൊന്ന് ഓല പടനം കഴിഞ് ഓല എന്ത് ചെയ്യും ഓലതായിട്ട് തിരിയും ഓൽക്കപ്പൊ ഫോണ് വേണം
ആഹ് അതന്നെ
വേടൊക്കെ അവിടൊക്കെ എത്ര മണിവരെ പഠിക്കും കുട്ട്യാളൊക്കെ
ബടെ ചെറിയ മോനാണ് ഓന് ഉം ഒരാള് ഇരുന്നൊടുക്കണം ന്നാലെ പഠിച്ചൊള്ളൂ പിന്നെ മറ്റോരൊക്കെ പിന്നെ അങ്ങനെ പഠിച്ചോളൂ
ഇവിടെ ഒരാള് അഞ്ചിലും ഒരാള് ന മൂന്നിലുംആണ് ഞാനവർന്ന് പ്പ നീച്ചണം അപ്പോല് നീച്ചു
അയ്ശെരി
ന്ന്ട്ട് എന്താ രാത്രിക്ക് ഞ്ഞി എന്താണ് ചോറും കറിയൊക്കെ
ഓരം ഉം ചോറുണ്ട് മീൻകറിയുണ്ട് മീൻ പൊരിച്ചത് ഇപ്പേരി
വേവ് ഉം
ഉം അപ്പ ഫുഡ്ഡ് കഴിഞ്ഞോ
ഇല്ലേ ചോറൈച്ചിട്ടില്ല കുട്ട്യാള് ചോറ് വൈച്ച്ണ് ഇവിടെ താത്ത ന്റെ മൂത്തച്ചി താത്ത കുറച്ച് ബിരിയാണി കൊടുന്ന ന്നീന്നു ഓലത് കണ്ടേക്ക്‌ എന്ത് ചെയ്തു ഓല് ചോറയ്ച്ചു ഓലെ ചോറയി കഴിഞ്ഞിട്ടാണ് ത ത്ത ഏഴ് മണി ആയിക്കുണു ചോറ് കൊടുന്ന് തന്നപ്പോ താത്ത താത്താന്റെ വീട്ടന്ന് കൊടുന്നേണ് ഓലയ് കണ്ടേ ക്കെങ്ങനെന്നാ ചോർ തിന്നിട്ട വായിച്ചായിരുന്നത്
ആഹ് ആഹ് അതോണ്ടിഞ്ഞി ഉറങ്ങ്യാലും കൊഴപ്പല്ലല്ലോ ല്ലെ ആഹ്
അല്ല സാധാ ചോറാന്നുണ്ടെങ്കി ഓൽക്ക് ചോറു വാ വാണ്ടാ ഓൽക്ക് അയ്ന്റെ മുന്ന തന്നെ ഉറക്കം വരും
അതന്നെ എല്ലോടുത്തുള്ളതാ
നമ്മളൊര് മുട്ടര്ച്ചാനോ പപ്പടം പൊര്ച്ചാനോ എന്തനെലൊന്ന് ങ്ങണ്ട് പൊർത്ക്ക് അഓണ്ട് അടുക്കളീനോക്കെവന്നോ
ഉം അതന്നെ അങ്ങൻതന്നെ മറ്റേ രു മ ദേ പോൽത്തെ ഫുഡ് ആണെങ്കിൽ നമ്മളാര് പറയേണ്ടായി
ഏഏ അത് ഓല് തിന്നും ന്റെ ചെറുക്കന് അതും തിന്നൂല ട്ടോന്റെന്ത എന്താ ചെറിയ കുട്ടിയ ആതും തിന്നൂല
ആഹ് ശരി ഹ് ഹ് ഹാ.
ല്യരു താല്പര്യൊന്നുല്ല.
ആഹ് ഹാ
ബിരിയാണിയാണ് അല്ലെങ്കി മന്തി ആണെങ്കി തിന്നുട്ടോ.
അ ആഹ്
ന്തില്ലഷ്ട്ടാണ്.
ആഹ് വടെ മോന് അങ്ങൻതന്നെ.
ന്നാ ബിരിയാണി നൈചോറിനോടൊന്നും വല്യ താല്പര്യല്ല. എ ബി ന്നെ ബിരിയാണിനോടും നെയ്ച്ചോറിനോടും വല്യയ താല്പര്യല്ല ഓന്.
അ ആഹ്
മന്തിയാണ് ഓന് ഇഷ്ട്ടം. അവിടെ എങ്ങനെ മഴക്കെ പോയ്താല് വള്ളം കേറ്ണ സ്ഥലംങ്ങനെ എന്തേലും ആണോ?
ഇല്ലല്ല.
ൻത്തെ ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ മണ്ണിടി
ഒന്നുല്ല
ഉം ഇവടീല്ല അങ്ങൻത്തെ എടുത് തൊടേ തോടും പോഴേക്കെണ്ടോ
ഇല്ല ത്തോട്ണ്ട്.
എട്തന്നെ? അല്ല ഇവടെ ഉം ഇവിടെ കൊറച്ചാണ്ട് പോയി കയഞ്ഞാര് ആഹ് ത്തോട്ണ്ട് ഇബടെ കുറച്ചണ്ട് പോയിട്ട് അല്ലാതെ ഇവടെ അടുത്ത് പോയിം തോടൊന്നുല്ല.
ആഹ് ആഹ്
മലയോര പ്രദേശന്നുംല്ല. വേനൽക്കാലത്ത് എങ്ങനെ വെള്ളത്തിന് ക്ഷമൊക്കെ ഇണ്ടോ?
ഇല്ല വെള്ളൊെക്കെ ഇണ്ടാവല്ണ്ട് ഇതുവരെ അങ്ങനെ. ത് കൊഴപ്പൊന്നും വന്നില്ല ഓ ഇണ്ട്.
ക കെണാറോ അതോ കോയൽ കെണറോ.
അല്ല സാധാ കെണറ്.
വടിം തന്നെ സാധാ കെണറനെണ്‌ വേനൽക്കാലത്ത് വറ്റൊന്നും ചെയ്യൂല അത്യാവശ്യം വെള്ളം പിന്നെ വറ്റൂല ർഞാല് അടിയാവുട്ടോ. ങ്ങങ്ങള് രണ്ട് വീട്ടുകാരാണ് ഒരു കെൺറ്റിന്ന് വള്ളംട്ക്ക്ണത് പിന്നെ അയ്ന്റെ എടേല് നമുക്ക് ജ് പഞ്ചായ വെള്ളം വര്ന്ണ്ട് അപ്പൊ അവക്കൂടെ ഇങ്ങനെ വ വല്യ ബുദ്ധിമുട്ടില്ലാതെ പോവും ന്നാലും. ഷാമം എന്താ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും പിന്നെ മെയ് മാസ ത്തിലന്നെ മഴക്കെ പെയ്ത് വെള്ളായതോണ്ടേ. അങ്ങനെ ബുദ്ധിമുട്ട് ഒന്നുല്ല ഇവിടെ കെണറ്റില് വേഗം വള്ളം വരും. വള്ളാവും ഇനിപ്പോ ആഹ് രണ്ടിസം ആഹ് രണ്ടിസ് ച്ചാ എന്താണ് നമ്മളെ ഈ പഞ്ചായത്ത് വെള്ളം വന്നാ അ പിന്നെ ആഹ് കെൻറ്റിലെ എന്തെയ്യും. നല്ല വെള്ളം കേറും വെള്ളം എന്തു ഒറവ്ണ്ട് നമ്മക്ക് എപ ഉറവ്ണ്ടാവും.
ആഹ് ആഹ് ഇവിടെ അങ്ങൻത്തന്നെണ്.
ഉം.
വെള്ളത്തിന് ത് വരെ ക്ഷാമം ഒന്നും ഇല്ല.
എന്തേലും വർക്ക് ചെയ്ണ്‌ണ്ടോ അതോ വീട്ടിലന്നെ ഇരിക്ക.
വർക്കൊന്നു ചെയ്ല്ല
എന്തെങ്കിലും പ്രത്യേകച്ച് എന്തെലും ചെയ്യാന ഇഷ്ട്ടാണോ ഫുഡിനോ അങ്ങനെ എന്തെലൊക്കെ. വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുവല്ലോ അതിനോട് വല്ല താല്പര്യം അങ്ങനെ എന്തെങ്കലും ഇണ്ടോ? കേക്ക് പുഡ്ഡിംഗ് ഏ?
ഓ താല്പര്യം ഉണ്ടാക്കല് പുഡിങ്ങൊന്നും ഉണ്ടാക്കെല്ല മറ്റേ പലഹാരങ്ങളൊക്കെ അങ്ങനെ
പലഹാരങ്ങൾ ഉണ്ണിയപ്പം നയ്യപ്പം അങ്ങൻത്തെ?
ആഹ് അതന്നെ കേക്ക് അങ്ങനത്തെ ഒന്നും ഇണ്ടാക്കൂല അതൊന്നും ഇണ്ടാക്കല്ല.
ഏ
അതൊന്നും ഉണ്ടാക്കൂല. നമ്മള് സാധാരണ എറ്ച്ചി കേക്ക് ആഹ് എറ്ച്ചി കേക്ക് അങ്ങനത്തെക്കെ
ഉം ഉം ഉം ആണല്ലോ
സമൂസ അങ്ങന് ത്തത്.
ആഹ് ഇപ്പ സമൂസ കട്ലൈറ്റ് ആഹ് ഇനിയിപ്പ ചെറുതായിട്ട് നമ്മക്ക് കഴിക്കണ മാ ചെറിയ ചെറിയെ സാൻവിച്ച് ബ്രെഡേറ്റ് അങ്ങനെയൊക്കെ അല്ലേ?
ഞ ഇവടെ ഞാനും അങ്ങനെത്തന്നെ ട്ടോ.
ആഹ് ആഹ്.
ബിരിയാണി മന്തിയൊക്കെ ഇല്ലേ വർക്കൊന്നും ചെയ്യുന്നില്ല.
ആഹ്.
അത് ശരി ആഹ്.
ഓ കേക്ക്ണ്ട് കേക്ക്ണ്ട്.
ഹലോ?
ആഹ് കേക്കില്ലേ ഹലോ?
ആഹ് കേക്ക്ണ്ടല്ലോ ഹലോ കേക്ക്ണില്ലേ ഇങ്ങക്ക്?
ആഹ് ഉണ്ട് ഉണ്ട്ണ്ട്ണ്ട് പറഞ്ഞോളി
ബിരിയാണി ഒക്കെ വെക്കോ നിങ്ങളന്നും ബിരിയാണി വെക്കോ?
ഓ ഒ.
വീട്ടിലെ വിരുന്നാരക്കെ വരുമ്പ ഇങ്ങളെന്നെ വേക്കല?
ഞാന അങ്ങനെ വെക്കല്ല വെക്കും ഇവിടെ ഉമ്മയാണ്.
ആഹ് ഉമ്മ ക്കാരല്ലേ അടുക്കളയിൽത്തെ കൈകാര്യങ്ങളൊക്കെ?
ഒക്ക ഒന്നുല്ല ഇങ്ങന് ത്തെ ഉം. പ്രത്യേകതായിട്ടുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കുമ്പേആഹ്. അപ്പ ഞമ്മക്ക് അവിടെ റോളില്ല.
നമ്മക്ക് അവിടെ റോളില്ല അല്ലേ അല്ലാത്ത പണികള് ഞമ്മക്ക്.
ആഹ് അതന്നെ.
വേറെ എന്നിട്ട് എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ?
ഓ ട്രിപ്പൊക്കെ പോകും സ്കൂളൊക്കെ ഒഴിവുള്ളപ്പം. വയനാട്ട്ക്ക് അധികം പോവല്.
എങ്ങനെ ഉണ്ടായിരുന്നു വയനാട് യാത്രൊക്കെ?
ഓക്ക സുഖം റാഹത്തേനി ഉം
അവിടെ നിന്നിട്ട് അതോ പിറ്റിന്നോ അതോ ഒരീസം വന്നങ്ങണ്ട് പോവ എങ്ങനെ ചെയ്തത്?
അല്ല നിക്കലില്ല നിക്കാന് ആദ്യൊക്കെ നിക്കലിണ്ടായിനി ഇപ്പ അങ്ങനെ നിക്കലില്ല. രാവിലെ പോയിട്ട് പുലർച്ച പുലർച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം ആഹ് ആഹ് വൈകുന്നേരം ആഹ്
ഞങ്ങളും അങ്ങനെയൊക്കെ തന്നൊട്ടാ പോക്ക് കാരണം അവിടെ നിക്കാന്ന് പറഞ്ഞ നമുക്ക് നല്ല പൈസ നല്ല ചെലവ് വരും
ആ അത് ന്നെ നല്ല ചെലവ് വരും
നീയും പോയി പോരാ പിറ്റേന്ന് നേരം വെള്ത്താല് അതേന്നെയല്ല അവിടെ കാണാന് പക്ഷെ അവിടെ മ്മള് റൂമൊക്കെ എടുക്ക നക്കുമ്പോത്തിന് നമുക്ക് നല്ലൊരു പൈസ വരും നല്ല പൈസയാകും അപ്പൊ ഞങ്ങളും തന്നെ ചെയ്യല്ല അങ്ങട്തിരിച്ച പോരും
പിന്നെപൊരീസം നമ്മൾ അവിടെ നിന്നാണ്ട് പിറ്റേന്ന് നമ്മള് ട്ന്ന് പോര്ണം
ആ ആ
പിന്നെ നമ്മള് ചെലവൊക്കെ കഴഞ് പോണ്ടേ ഒരീസം
അതെ ആ അതന്നെ ഒരുപാട് പൈ
ഏ ആ ക്കെ ഞങ്ങളുടെയും അങ്ങന് ത്തന്നെ ഞങ്ങളൊക്കെ കാട്ടല്
ആഹ
നമ്മൾ ഒരു എന്താണ് യാത്ര പോകേണ്ട പൈസ ഒരു റൂമിന കൊടുക്കണം
ആഹ അതന്നെ ടൈമായിയില്ലല്ലോ
ഏ അല്ലല്ല പറഞ്ഞോളി.
മഹ്ഹ
വേറെ എന്നിട്ട് എന്നിട്ട് ഞ എന്താ രാവിലെയക്കൊക്കെ എന്താണ്
രാവിലെ പത്തിരിയാണ് അതികോം ഉണ്ടാവല്
പത്തിരിയോ രാവിലൊക്കെ പത്തിരി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇൻക്കൊക്കെ അങ്ങനെ തോന്നലണ്ട് രാവിലെ നല്ല ബുദ്ധിമുട്ടാണ്ന്ന് ഈ കുട്ട്യാൾ മദ്രസക്ക് പോവാണ്ട് പിന്നെ സ്കു സ്കൂൾക്ക് പോവാം പിന്നെ നമ്മൾ പരത്തലും കൊഴയ്ക്കലും
ഉം -ഉം- ഉ
സ്കൂളും മദ്രാസക്കെ ഒന്ന പോവാനിലെ ങ്കിൽ തിരക്കളില്ല പത്തിരുമ നിന്നാണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നമുമക്കൊക്കെ ചെയ്താ മതി സ്കൂൾക്കും മദ്രസ്ക്കും പോകുമ്പോ ത് ബുദ്ധിമുട്ട് എനക്ക് അങ്ങനെ തോന്നുന്നു ഇപ്പൊ നമുക്ക് സ്ഥിരമായി ഓൽക്കങ്ങൻത്ത കുഴപ്പൊന്നും ഉണ്ടാവൂില്ല
ഇല്ല -ഇല്ല
ഉണ്ടാക്കാപ്പ ഞാനൊക്കെ നോ ഞാനൊക്കെ നോമ്പിന് ആകെ രണ്ടീസേ പത്തരി ണ്ടാ ഈ തുളപ്പ ഞാൻ ഉണ്ടാക്കിട്ടില്ല ഔടെ കുട്ട്യാക്കും വലിയ താല്പര്യ ഇല്ല അതുകൊണ്ട് പിന്നെ ഹസ്ബൻറ് ഇവിടെ നാട്ടിലില്ല അപ്പൊ പിന്നെ എന്തല പിന്നെ ഇപ്പാർക്ക ആർക്കും തിന്നല്ലല്ലോ ആരുല്ല ന്റെ വീട്ടില് പോയാ എൻന്റെമ്മ ഉണ്ടാക്കും കൂട്ടല്ലേ എപ്പോഴും പത്തിരി ഉണ്ടാക്കും കാരണം ഉമാക്ക് സുഖം പത്തിരി ഉണ്ടാക്കാനാണ് ഉമ്മ കൊഴക്കും പരത്തും ചെയ്യും ഞങ്ങ ആരേങ്കിലും ചൂടയും ചെയ്യും അപ്പൊ പത്തിര പണി വേഗം കഴിയും
ആഹ
ന്റെ വീട്ടില അങ്ങനെ ഞങ്ങളുണ്ടാക്കും അപ്പൊ ഞങ്ങൾ ആളുണ്ടേനി ഞാൻ നങ്ങള് രണ്ടുമുന്നാൽ കൂടി നമ്മള് ഇഷ്ടം പോലെ ആൾക്കാരല്ലേ ഇപ്പ പിന്നെ എന്തു ചെയ്യു ഇമ്മാക് മറ്റക്കെ മതി ഉണ്ടാക്കാനൊക്കെ വേറെ ആരു സഹായത്തിനൊന്നും വേണംന്നില്ല മ്മന്നെ എന്ത് ചെയ്യും ഉണ്ടാക്കുകൊക്കെ ചെയ്യും എന്റെ വീട്ടില എപ്പ ചെന്നാലും പത്തിരിയും ചിക്കൻ കറിയാക്കാരം
ആത് ശരി
ഇവിടെന അങ്ങനെ അങ്ങക്ക് ഉണ്ടാക്കാനൻ
ഉം ആഹ് തിന്നാൻ ആൾ ആളില്ലാന്നേ ല് പിന്നെണ്ടാക്കാൻ പോണൂല്ല അഹ് ഹ് ഹ് ഹ്
ട്ട്യായാളൊക്കെ വലുതായ നമ്മുക്ക് അങ്ങനെ പറ്റ്ണ്ടാവും ഇനിക് അങ്ങനെ വല്യ ബുദ്ധിമുട്ടാ ഏഹ്
ആഹ് ങ്ങളെ വീട്ടില് കുട്ട്യാളും ഇങ്ങളും ഒറ്റക്കാ
അല്ല ഇവട ഉമ്മണ്ട്
ആ ആ
ഉം ഉ ഉപ്പില്ല ഉപ്പ മരണപ്പോട്ടേക്കണ് ഉമ്മണ്ട്
ആഹ് ആഹ് ആഹ്
ഞാനും രണ്ട് കുട്ടികളും ഉമ്മീം ആണുള്ളത് എന്നാ ശരി ഓക്കെ ശരി ആഹ്
ആഹ് എന്നാ ആയിക്കോട്ടെ